ഹലോ.
കേൾക്ക്ന്ന്ണ്ടാ? ഉം. എന്തൊക്കെയാ വിശേഷം?
വിശേഷെന്താ പ്രത്യേകിച്ചൊന്നുല്ല. നല്ല വിശേഷം, പനി.
ആഹ്. പിന്നെ മഴണ്ടോ ഇന്ന്?
മഴാ ഇന്നില്ല. ഇന്നലേക്കെ ഇണ്ടായിരുന്നു. അവിടെയോ?
ഓഹ്. ഇവിടെ ഇന്നലെ ഇണ്ടായിരിന്നില്ല. ഇന്ന് നല്ല മഴായിരുന്നു. ഇര്ട്ട് കുത്തി മഴ പെയ്തോണ്ട്ക്കാ.
ആഹ്.
മഴക്കാലത്ത് ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ? വെള്ളപ്പൊക്കോ അങ്ങനത്തെ എന്തെല്ലാ ഏരിയന്നല്ലല്ലോ?
ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല.
ആഹ് ചെല ഏരിയകള്ണ്ടല്ലോ നമക്ക് വെള്ളം കേറണതും പിന്നെ ഇപ്പോക്കാരം മണ്ണിടിച്ചിലിണ്ടാണതൊക്കെ അങ്ങൻത്തെക്കെ ഏരിയേല് നിക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്.
ആഹ് അതെ അതെ വാർത്തയിലൊക്കെ ഇണ്ടായിരുന്നു.
ആഹ്. ഓരോ ന്യൂസ് ഇങ്ങനെ കേക്കുമ്പോ ഒരു ടെൻഷനല്ലേ? ഇനിപ്പോ മഴ പെയ്യണ്ടത് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഇത് വരുമ്പോ നമുക്ക് ഏറെ ടെൻഷന്ള്ള ഒരു കാര്യാണ്. പിന്നെ ഇതേപോലെ മഴ പെയ് ഏഹ് പിന്നെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ മണ്ണിടിച്ചില് ഉരുൾപൊട്ടല് നമ്മളെ ഏര്യേല് കൊറച്ച് വിട്ടായിട്ടൊരു മല ഇൺ ണ്ട്. എടക്ക് ഇങ്ങനെ പറയും, കഴിഞ്ഞ പ്രാവശ്യൊ അതിന്റെ മുന്നത്തെ പ്രാവശ്യൊക്കെ പറഞ്ഞിരുന്നു. അതിന് വിള്ളല്ണ്ട് വിള്ളല്ണ്ട് എന്ന് പറഞ്ഞിരു
ആഹ് ആഹ്.
ശരീക്കത്ര അങ്ങട്ടൊരു ഡേഞ്ചറല്ല ഏഹ്
ഞങ്ങക്കിവിടെ അങ്ങനെയൊന്നു ഇല്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയും പക്ഷേ അവിടെ അങ്ങനൊന്നും ചെയ്യ പറ്റാറില്ല.
ആഹ് ഇതുവരെ അങ്ങൻതന്നെ ഒന്നു ഇണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യൊക്കെ പറഞ്ഞിരുന്നു മല ത്തുവിൾ എങ്ങനെ വിള്ളല്ണ്ട് വിള്ളല്ണ്ട് പറഞ്ഞിരുന്നു.
ആഹ് ആഹ്.
ത്ത്ന്ന് സംസാരിക്കണ പോലെ. ഫോണൊന്ന് അട്ത്തിട്ട് സംസാരിക്ക്വാ.
അതില്ലേ ഞാന് മാസ്ക് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാ.
ആഹ് ഓക്കെ അതായിര്ന്നൊ. ആഹ് ഇപ്പ സൗണ്ട് ഓക്കെ ആയി. നേരത്തെ പിന്നെ കൊറേ വിട് ട്ട് നിന്ന് നമുക്ക് സംസാരിക്കൂലേ? അത്പോലെ ഇങ്ങനെ ഫീല് ചെയ്യാ.
ആഹ് ആഹ്.
ഓക്കെ. പിന്നെ, ഏഹ് പിന്നെ ഫുഡ്ഡൊക്കെ ആയോ? ഉച്ചക്കേത്തുള്ളതൊക്കെ ആയോ?
ഫുഡ്ഡ് ഇന്ന് കഴിച്ചില്ല. ഇനി കഴിക്കണം. ഹോസ്റ്റിച്ചല്ലെ വയ്യ. അപ്പം അങ്ങനെ
ആ ഹോസ്പിറ്റലിലാണ്‌ ഓക്കെ. ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണിച് ച്ച് കഴിഞ്ഞ് വന്നതാണോ? ഇല്ല കഴിച്ചിട്ടില്ല. ആഹ് പനി തൊടങ്ങിയോ? ഇനിയിപ്പോ മഴ പെയ്താ അതന്നെ ഇപ്പടെ മോൻ ക്കിപ്പോ ജലദോഷം തൊടങ്ങീക്കുണു. ഹലോ കേൾക്കുന്നില്ലേ? അപ്പൊ മോൻക്ക് ജല ആഹ് മോൻക്ക് ജലദോഷം തൊട്ങ്ങീക്ക്ണ്. അപ്പൊ അതോണ്ടെന്നെ ആള്പ്പൊ രണ്ട് വയസായിള്ളൂ അപ്പൊ ഭയങ്കര കരച്ചില കുറുമ്പാണ്. ഒറങ്ങാനന്നും നമുക്ക് ങ്ങനെ ശ്വസി ക്കാൻ ശരിക്കും കഴിയൂല്ലല്ലോ ജലദോഷം പിടിച്ച് കഴിഞ്ഞാല്
അതെ.
ഇപ്പൊ രണ്ട് മൂന്ന് നേരം വെച്ചിട്ട് നെബിലൈസേഷൻ കൊട്ക്ക്ണ്ണ്ട്. ന്നാ പോലും ആൾക്ക് ഇങ്ങട്ട് പക്കായി വന്നിട്ടില്ല. ഭയ്ങ്കര വാശി, കുറുമ്പ്, ദേഷ്യം ആഹ് കൊണ്ടോയി കാണ്ച്ചു.
ആഹ്
പനിയൊന്നും ഇല്ലേനും ഈ ജലദോഷ മാത്രം.
ജലദോഷം വന്ന മാറാൻ കൊർച്ച് ടൈം എടുക്കും.
ആഹ് ടൈം എടുക്കും. ഞാൻ പറയെ ഏറ്റവും ദൂഷിച്ച അശു അസുഖാണ് ഈ ജലദോഷംന്നറയാ. നമ്മക്ക് ആകംങ്ങിട്ട് താവോല്ലോ. ഒരു സ്മെല്ലും കാര്യങ്ങളും കറക്റ്റ് ആക്കാൻ പറ്റൂല. പിന്നെ അങ്ങനെ ഒരു ആകെ ടേ പിന്നെ മക്കളെ സംബന്ധിച്ചോട്ത്തോളം അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ലെ നമുക്കത് ചീറ്റി കളയാൻ അറിയും. ഇവർക്കത് അറിയില്ലല്ലോ ഇവർക്കത് ഇങ്ങനെ ഒരു ഇറിട്ടേഷനായിട്ട് ഇങ്ങന കൊണ്ട് നടക്ക. അതിന്റെടെക്കെന്ന് തുമ്മി കിട്ടിയാലെള്ളൂ അത് കഴിച്ചില്ലാവ. തുമ്മാൻ വേണ്ടിട്ട് ഞാ കൊറെ ഇങ്ങനെ മൂ ക്കില് പിന്നെ നമ്മടെ മുണ്ടിന്റെ നൂല് അങ്ങനെ വച്ച്ട്ടിങ്ങെ പെട്ച്ചോക്കും. അങ്ങനെ ആമ്പൊ തുമ്മും. തുമ്മിക്കഴിഞ്ഞാ കൊർച്ച്ങ്ങട്ട് പോരും.
ഇവടെ അങ്ങനെന്നെ പിള്ളർക്കൊക്കെ ചെയ്യണത്.
ആഹ് അല്ലാണ്ട്പ്പോ എന്താമ്മൾ ചെയ്യാ. ഈ പെട്ടെന്നാ
അതക്ക.
കുട്ട്യാളെ കാട്ടിലൊന്നും കൊൻട്ടൊന്നില്ല. പ പക്ഷെ എന്തന്നാവോ ആൾക്കയ്ന് പ്രതിരോധ ശേഷി പറ്റെ കൊറവാട്ടെ എപ്പഴും. ഇങ്ങനെ പിന്നെ ഇതായിട്ടും എപ്പഴും ന്യൂ ന്യൂമോണിയായ്ട്ടും കഫക്കെട്ടായിട്ടും ഓരോന്നും അങ്ങനെണ്ടാവും.
അഹ് ആഹ് പിന്നെന്താ?
പിന്നെന്താ അങ്ങനെ പോണ്ണ്ട് പിന്നെ. പരിവാടിയൊന്നുംല്ല ഉച്ചക്ക്ള്ള ഫുഡ് ഇപ്പ മീന് വർത്തച്ചു പിന്നെ. കന്ന ചക്ക കൂട്ടാന്ണ്ട് അങ്ങനെ. അതൊക്കെ തന്നെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഞാനും. ആഹ് മോളു വീട്ടില് ഹസ്ബന്റ് പൊറത്താ അപ്പൊ. അഹ് മോള് സ്കൂള്ളും പോയില്ലേ. പിന്നെ ഞാനൊറ്റയ്ക്കല്ലേ. അപ്പൊ എന്തെങ്കിലൊക്കെ തട്ടി കൂട്ടി എന്തെങ്കിലും ചെയ്യണം. മോളും പോയി കഴിഞ്ഞാ പിന്നെ നമ്മളൊറ്റയ്ക്കല്ലേ. അപ്പൊ ഒരു മടിയാ എന്തെങ്കിലും ഇണ്ടാക്കാനും ഇതാക്കാനൊക്കെ. അവിടെ പിന്നെ എന്താന്ന് ഫുഡക്കെ ആക്കിട്ടാണോ പോയത് ഹോസ്പിറ്റൽക്ക്.
ല്ല രാവിലെ എറങ്ങിതാ ഹോസ്പിറ്റല്ല് ഇതുവരെ. കഴിഞ്ഞില്ല. ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ആ തെരക്ക്ണ്ട് നല്ല തെര
ആഹ് ആഹ് ഒക്കെ ഈ സമയായ പനിന്നെ അല്ലേ കാര്യയിട്ട്.
അഹ് ആഹ് എനിക്കൊന്നന്നെ പെട്ടെന്നൊന്നും വരില്ലട്ടോ. പക്ഷെ വന്ന് കഴിഞ്ഞാ അടച്ച് കിട്ടും.
വേദന ഇണ്ടായ്രുന്നു. അത് വന്നേനേഷം പിന്നെ അത്
എട നെറ്റ്വർക്ക് ഇഷ്യൂ വര്ന്ന്ണ്ട്. ഒന്നൂടെ ഒന്ന് ഒന്ന് നോക്ക്ട്ടോ.
ആഹ് അതിപ്പോ ഹോസ്പിറ്റലല്ലേ അതുകൊണ്ടായിരിക്കാം.
ആഹ് ആഹ് ഓക്കെ ഇപ്പൊ ഓക്കെ ആ എടക്കീങ്ങട്. ഭയങ്കര ഡിഫ വിട്ടായിട്ട് ഇങ്ങനെ തോന്നുന്ന പോലെ തോന്നണു പിന്നെ ഇവിടെപ്പ തന്നെ ഇപ്പൊ ഇന്റെ കാക്കുവിന്റെ ഫ്രണ്ടിന്റെ മനെ മോനണ്ട. തൊട്ട് വീട്ടിലേ ആളെ സ്കൂൾട്ട് വന്നേരം പറഞ്ഞു ഇതവരെ കാൽ.. മുട്ട് വേദനികാണ് കാല് വേദനിക്കയാണ് മേൽ വേദനിച്ചട്ട് ഭയങ്കര കരച്ചില് അങ്ങനെ കഴിഞ്ഞ് മേല് പിന്നെ പിന്നെ. കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞേരം കുട്ടിക്ക് നല്ല പനി ജലദോഷോ കഫക്കെട്ടോഒന്നുയില്ല.. ഭയങ്കര പനി പിന്നെ ഹോസ്പിറ്റലിൽ. കൊണ്ടോയി അങ്ങനെ വന്നു. ഇപ്പൊ ഏകദേശംക്കെണ്ട് പറയണ്ട് അങ്ങനെ ആദ്യം മേലുവേദന വരിക പിന്നെ പനി വെരുന്ന്‌..
ഞങ്ങടെ എവിടെങ്ങനെന്നെയ. പനിന്ന് പറഞ്ഞിട്ട് വീട്ടിലെ പനിയാരുന്നു.. അപ്പോ കൊച്ചിനെ നോക്കാം മീൻസ് പനിയല്ലേ. അതോണ്ട് അങ്ങനെയങ്. കളത്തിയിരു വെയർകുന്നില്ല കൊറച് പനി ഇങ്ങനെ സിവിയർ ആയി പിന്നെ കൊച്ച് മരിച്ച്..
ഔഹ്. അതാണ് പേടി. ശ്രദ്ധിക്കാണ്ടിരുന്ന്. കഴിഞ്ഞാലേ.
അതെ സാധാരണ പനിന്ന് വെ. അഹ്
സൈനാ. അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി മക്കൾക്ക്. ഉണ്ടാവൂല്ല.
അതെ അതെ.
ഉം എടി രാവിലെ എന്തേരുന്നു ഫുഡ്.
രാവിലെ എന്തായനുഫുഡ്. എനിക്കറിയാൻ പാടില്ല. ഞാനൊന്നും. കഴി.. ച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും വേണ്ട. ഇല്ല ഒന്നുംകുടിച്ചി.. ണ്ട നേരെ ഹോസറ്റിറ്റല ആന്ന്.
എങ്ങനെ എണിറ്റ് നിക്കാൻ കഴിയുനേ കഴിയും. നമ്മള് പൊന്നെ. ഈ പനിയും അസുഖ വുമ്പോനമ്മളേ ഏതെ ചെയ്യണ്ടത് നന്നായിട്ട് ഭക്ഷണം. കെഴിയിക്കാന്നുള്ളതാ
ആഹ് എനിക്കാണെങ്കി ഒന്നും വേണ്ട. ഒരു ടേസ്റ്റ് വില്ല
ആഹ് ഒന്നു ചെയ്യിലുണ്ടാവുലല്ലേ. ആഹ് ഒന്നും കയ്യില്ലെങ്കിലും കഞ്ഞിവെള്ളം ഉപ്പിട്ടേലും കുട്.. ച്ചലൊണ്ട്. കഞ്ഞിവെള്ളംപ്പിട്ട് കുടിച്ചാൽ തന്നെ നമുക്ക്. പ്രഷറൊക്കെ ഇതാവും. എനിക്ക് എങ്ങനെ വെച്ചഴിഞ്ഞാൽപെട്ടെന്ന് ഹലോ..
ഹലോ.
ഹലോ കേക്കുന്നില്ലേ..
ആഹ് കേക്കുന്നുണ്ട്.
ആ. പെൻക്ക് പിന്നെ. ഓനന്ത് ഹോസ്പിറ്റലാണ്ലേ.
ആഹ്
ഹലോ.
ആഹ് ഹലോ.
കേക്കുന്നില്ലല്ലോ ഒന്ന് അടുത്ത് പിടിക്കോ ഫോണ്.
ഹലോ.
നല്ല തെരക്ക് നല്ല തേരക്കുണ്ടോ ഹോസ്പിറ്റല്ല്യക്കാ.
ആഹ് തെരക്കുണ്ട്.
ആഹ് ഇപ്പൊ ഒരു പനിയുടെ സീസൺ അല്ലേ എല്ലാർക്കും പനി ജലദോഷം കഫക്കെട്ട്. ഇപ്പൊ ഇവിടെ മോനൊക്കെ അതന്നെ ജലദോഷം പിടിച്ചിട്ട് ങ്ങട്ട്ആകെങ്ങട്ട് ഇടങ്ങേറിയിക്കിണ്.. ഉം നമക് വലിയവർകാണിച്ച നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലൊക്കെആവിട്പ്പിച്ച് മക്കളെ ക് ചെറിയ മക്കക്ക് പറയാൻ നും വെയ്യട്ടെ..
ആഹ്
ആള് കഷ്ട്ടത്തിലായിക്ക്ണ് കരച്ചിലാണ് ഭയങ്കര കുറുമ്പും വയക്കും. ആക്കെ ഞാനിങ്ങട്ട് ഏ പിന്നെ ഒറ്റക്കാണേനും. മോനൊറങ്ങാണ്ട് വീട്ടിലെ ഒരു ജോലിം നടക്കൂലാ.
ഉം മയയ്ണ്ടോ ആ ഭാഗത്തൊക്കെ?
ആഹ് മഴെണ്ട്.
ആഹ് ഇന്നൊക്കെത്യാവശ്യം നല്ല ഹെവി ആയിട്ട്ള്ള മഴയായിരുന്നു അപ്പൊ മുറ്റത്തക്ക് നോക്കുമ്പണ്ട് നറച്ച് ച്ച് വെള്ളങ്ങനെ വെര്ണ് അപ്പൊ ഈ റോഡ് ഭാഗത്തൊക്കെ ഈ ചെമ്മല വന്ന് അടിഞ്ഞിട്ടേ നം പിന്നെ അത് നേരെ ഗേറ്റ് വയി ഇത് വഴി നമ്മളെ മുറ്റത്തക്ക് ഫുള്ളായിട്ട് ഒഴുകി വന്നി ക്കിത് പിന്നെ അപ്പൊ ഞാന് പൊറത്ത് മഴയത്ത് പൊറത്തെറങ്ങി, ഒരു മറ്റേ മൺവെട്ടിയൊക്കെ എടുത്ത് ഫുള്ളായിറ്റ് കെളച്ച് കൊടുത്ത് അങ്ങട് തിരിച്ചു വിട്ട് മുറ്റത്തെ മുറ്റം മുഴുവൻണ്ട്, കട്ടെക്കെ നല്ലോണ്ണം ഇന്റർലോക്ക് ചെയ്തതാണ് ആ മുറ്റ് മുറ്റം മുയുവണ്ട് മഞ്ഞ കളറ് മ മണ്ണ്ങ്ങനെ വാകെ അത്യാവശ്യം നല്ല മഴയാണ് ഇന്ന്, ആഹ് ക്കെ ക്കെ, ഇക്ക് തോന്നി.
ഞാൻ ഇഞ്ജെക്ഷൻ എടുക്കാൻ പോയതായിരുന്നു.
ഇപ് ഇപ്പൊ കൊറച്ച് വ്റ് ഇതായി പറയാ, പിന്നെ വ് വരിവെള്ളം വന്നിട്ടേ മുറ്റം മൊത് മൊത്തം ഇന്റർലോക്ക് മൊത്തണ്ട് മണ്ണ് മൂടിക്കെടക്ക്ണ്. ഇപ്പൊ മഴയത്ത് പൊറത്തെറങ്ങി അതൊക്കെ കളച്ച് റെഡിയാക്കി, ഇപ്പൊ ഉള്ളിൽ കയറിയിട്ടുള്ളു പറയാ
ആഹ്
ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, അത് ഇങ്ങനെ ഈ ഓടെ കൂടെ ഒക്കെ ഈ ച ഇത് ചപ്പും പ്ലാസ്റ്റിക് കൊക്കെങ്ങനെ അടിഞ്ഞിട്ടേ, വെള്ളൊക്കെ പൊറത്ത് കൂടി ഒഴ്കാണിപ്പൊ.
ആഹ് ആഹ്
മഴക്കാലം വരുമ്പളാ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയോള്ളു.
അതെ അതെ, ഉം പൊറത്ത് മഴക്കാലത്ത് പൊറത്തെറങ്ങാൻ പറ്റത്തില്ലാ മറ്റേ മണ്ണിലൊര് വേ എരയെണ്ടല്ലോ എരയോ മണ്ണരയോ?
മണ്ണിര മണ്ണിര അവിട്
മണ്ണിരാ ആഹ്, നല്ലോണം ഇണ്ട് അത് കാലില് കടിക്കും.
മ മണ്ണിര കടിക്കൂലല്ലോ? അട്ടയല്ലേ?
അല്ല, ഇത്ങ്ങനെ കാലില് കടിക്കും, അപ്പോത്തിനും കാല് പുണ്ണാവും.
ആഹ്, മണ്ണിരെന്റെ മണ്ണിര കാല്മ്മെ കടിക്കും?
ആഹ്, അതില് ഇങ്ങനെ ചവുട്ടുമ്പഴോ എങ്ങാണ്ടോ ആണ് കാലില് പുണ്ണ് വരും, പക്ഷേ
തന്നെ ആഹ്, ആഹ് ചി ഇങ്ങനെ നമക്ക് ചേറ്റുപുണ്ണ് പോലെ നമുക്കങ്ങനെ ചൊറിച്ചില്ണ്ടാവല്ലോ അത്.
ആഹ്, ചൊറിച്ചില്ണ്ട്
കാലിന്റെ ത്തൊക്കെ വെരലിന്റെ ഇടുക്കൊക്കെല്ലേ?
ആഹ്, അതെ അതെ.
ആഹ്, നമ്മക്ക് ഇവിടെ അങ്ങനെ അങ്ങനെ മണ്ണിരേം കാര്യങ്ങളു അത്ത് അങ്ങനെ നമ്മള് ഇങ്ങനെ നമ്മള് ചെടിക്ക് ഇങ്ങനെ കെളക്കണ സയത്തൊക്കെ ഓരോന്ന് കാണാന്നല്ലാണ്ട് അങ്ങനെ പൊറത്ത്ക്കൊന്നും കാണൂലാട്ടോ.
ഞങ്ങക്ക് മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊറത്തൊക്കെ വരും.
ആഹ്, അത് നല്ല വളക്കൂറുള്ള മണ്ണായിട്ടാ കൊറച്ച് ചെടിയൊക്കെ നട്ടു പിടിപ്പിച്ചോ. എഹ് എണ്ടോ അത്, കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ട്ടാണോ?
കൃഷിയൊക്കെ വീടിന്റെ ഫ്രണ്ടില് ഇഷ്ടം പോലെ ഉണ്ട്. ഞാന് ചെയ്യ്ണല്ല. അയിന് അപ്പൂപ്പമാരൊക്കെ ചെയ്തതാ.
ആഹ് നമ്മള്ള് അവിട്ന്നെടുത്ത് കൈക്കു മാത്രേ ചെയ്യുള്ളു? ചെടി ചെ എന്ന് വെച്ച പൂക്കളുള്ള ചെടികളൊക്കെ നടുന്നത് ഇഷ്ടാണോ?
ആഹ്, ഇഷ്ടാണ്. ഞാൻ നടും, നട്ടിട്ട്... കുറച്ച് ദിവസം ആവുമ്പത്തേക് പിന്നെ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല.
ആഹ് അത് പോവും ല്ലേ? എനിക്കാണെച്ചെങ്കിൽ ഇങ്ങനെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് താക്ക്ണ് ഭയങ്കര ഇഷ്ട. ന്നാ ഓക്കെട്ടോ, ഞാൻ വിളിക്കാട്ടോ?
ആഹ്, ഓക്കെ.